ഹലോ കേക്കാവോ ആഹ് എന്തൊക്കെണ്ടടാ വിശേഷം
നല്ല വിശേഷം എന്താ അവിടെ സുഖല്ലേ ആഹ് സുഖായിട്ടിരിക്കുന്നു അല്ല അതല്ല പനിയ ജലദോഷം
ആഹ് ജലദോഷം ഇപ്പൊ കാലാവസ്ഥ അങ്ങനെയാണല്ലോല്ലേ വീട്ടിലാർക്കെ പനി ഇണ്ടായിരുന്നോ
ഇന്റെ കുട്ടിക്ക് ഇണ്ട് നാത്തൂന്ണ്ടായിനി
ആഹ് ശെരി ആഹ് പകർച്ചപ്പനിയാണ് ഇപ്പ എല്ലോടത്തുംണ്ട്ടാ വൈറൽ പനി അപ്പം ഛർദി അങ്ങനത്തൊന്നുംല്ലല്ലോ
ഇല്ലയ് ഛർദി ഒന്നുല്ല
ഇല്ല ആഹ് ജലദോഷം പുടിച്ച് ആഹ് അത് മെഡിസിൻ കഴിച്ച്കൊടുത്താലേ ഇനീപ്പ ആയിട്ട് കഫക്കെട്ടൊക്കെ വരിയാണെങ്കിൽ ആവി പിടിച്ചാ മതി
ആഹ് നല്ല കഫണ്ട് നല്ല ചൊമയായിട്ട് നെഞ്ചൊക്കെ വേദനയാണ് ഒന്ന് പോയി കാണിക്കണം
ആഹ് ചൊമക്കൊക്കെ ഇണ്ടെങ്കിൽ നമ്മള് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറിയ വെള്ളത് ത്തില് തളപ്പിച്ചിട്ട് നല്ലോം കുടിച്ചാ മതി ആഹ് ചൂടാക്കി തേ കുട്ച്ചാ മതി. പിന്നെ അയ്നായിട്ട് നല്ല ലേഹക്കെ ഇണ്ടടാ ചെറീയ കുപ്പീല് കിട്ട്ണത് അത് കഫക്കെട്ടൊക്കെ പെട്ടെന്ന് ഇതാവും അതൊന്ന് ട്രൈ ചെയ്ത് പിന്നെ നമ്മള് പനിയൊന്നാവ്മ്പൊ പെ ട്ടെന്ന് പോവൂല്ലോ ഹോസ്പിറ്റൽക്ക് അതെങ്ങനെങ്കിലും പെട്ടെന്ന് മാറിക്കോളുന്ന് വിചാര്ച്ച്
പിന്നെപ്പ ചായുടി ഒക്കെ കഴിഞ്ഞോ ഇല്ലേ ചായുടില്ല ഞങ്ങക്കതില്ല കടി ഇണ്ടെങ്കിലൊക്കെ ഏഹ് ചായുടി നിർബന്ധല്ലോലല്ല.
അല്ലലേ ഏഹ് ഇൻക്കോക്കിയാ ഞാനും അങ്ങനെല്ലേനിട്ടാ ആഹ് ടൈപ്പല്ലേന്നു. ഇപ്പൊ കൊർച്ചായിട്ട് എന്താവോ. ചായനോട് ഒരു അഡിക്റ്റാന്ന് പറയാനും പറ്റൂല. ന്നാലും ഇൻക്ക് രാവിലിം വേണം ഒരു കപ്പ് ചായ. ഇവനിങ്ങും വേണം ൻക്കൊരു ഒരു കപ്പ് ചായ ഞാൻ അങ്ങനെ കുടിക്കും ഇഷ്ട ഇൻക്ക് കുടിക്കാന്.
തടി കൂടിയതോണ്ടേ മധുരൊക്കെ ഒയ്വാക്കാണ്
ആഹ് അത് നല്ലാ ഷുഗർ കട്ട് ആവുംലേ ആഹ് ഉം അയ് ശരി. തടി കൂടിയതോട് തടി തടി വെക്കാള്ള എന്തെങ്കിലും ടിപ്സ് ഇണ്ടെങ്കി പറഞ്ഞെരിന്നാല്.
ഉം നല്ല തടി ഇണ്ടാവൂലേ ഞാൻ ഡെലിവറിക്ക് ശേഷം വയങ്കര തടിയാ.
ഞാൻ തടില്ല ഞാൻ കൊറവാ അപ്പ ഇൻക്ക് തടി കൂട്ടാന്.
ആഹ്.
അത് ഞാന് ന്റെ
കൂടി കൂടി കിട്ടിയാ പിന്നെ കൊറയൂല്ല.
കൊറയൂല അത് വെർതേടാ. ഞാനൊക്കെ ഡെലിവറി ടൈം നല്ല തടിയാ തടി വെ
ആഹ് അയിന് ചെലോലുണ്ട് ഡെലിവറി ആവ്മ്പം നല്ല തടി വെക്കുട്ടോ. പിന്നെ അ തടിയാണ്ട് പോയ പിന്നെ ഓല് ഇണ്ടാവൂല. ചെന്റെ തടി പാരമ്പര്യ തടിയാണെയ്. ഏഹ് ഇന്റെ പാരമ്പര്യ ഇല്ലാന്ന് ആഹ് അത്യാവശ്യം തടിയൊക്കെ ഇണ്ട് നല്ല തടിയല്ല ന്നാലും
ആഹ് പക്ഷെ ഇ ഇപ്പം ഇപ്പ ഒന്നൂടി കൂടിട്ടുണ്ടാവുലേ ചെലപ്പം കല്യാണൊക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞേന്റെഷം ആഹ് ഒരു നല്ലൊരു പ്ലാൻ ഇട്ത്താ മതി എങ്ങനെ അറിയോ ഡയറ്റിന്റെ ഒരു പ്ലാൻ ഇട് ക്ക മൊത്തത്തില് ഒറ്റടിക്കാണ്ട് കൊർക്കര്ത്. ഇപ്പൊ ഈ രാവിലെ ഇപ്പൊ എത്ര പ്പ രണ്ടു ദോ ശാണെങ്കില് അതൊരു ഒന്നര കഷ്ണാക്ക്‌ ഫസ്റ്റ് പിന്നെ ഒരു ഒന്ന അങ്ങനെ ഫുഡ് ഇപ്പൊ രണ്ട് മൂന്ന്
ഞാന് അങ്ങനെയ ആക്കീനത് പക്ഷെ തീരെ കൊ യ്ണില്ല അപ്പൊ ഞാൻ എന്താക്കി ഇപ്പ രാവിലിം വൈകുന്നേരം ഓട്സ് കൈക്കും.
ആഹ് ഓട്സ് കഴിച്ചല് തടി കൊറയ ചെയ്യാ.
ഓട്സ് കഴിച്ച ഞാന് ഇങ്ങനെ സ്മൂത്തിയക്കെ ആഹ് ഞാൻ കൊറെ നോ ക്കിയെപ്പ അങ്ങനെ കണ്ടത്.
ഏഹ് ഞാന് യൂട്യൂബ് നോക്കുമ്പം ആഹ് ടൈ ഇത് കൂട്ടാനും വേണ്ടിട്ട്ണ്ട്ല്ലാരും ഓട്സ്, പഴം പി കൊ ച്ച് നട്സ്കള് ഒക്കെ ഇട്ടാട്ട് ഷെയ്ക്ക് ആക്കി കുടിക്ക്‌ണേ. അപ്പൊ അത് രണ്ടിനും പറ്റോവോ
ഇൻക്കറില്ല ഞാനും അത് കണ്ട് ഞാൻ ന്നട്ട് റോബസ്റ്റ് പഴം ഒന്നട്ക്കും പിന്നെ ഒരു കാരക്ക. ആഹ് അതൊക്കെ ഇട്ത്തിട്ട് ആഹ് അതൊക്കെ ഇട്ടിട്ട് പാല് ചെല പ്പൊ ഒയിക്കും ചെൽപ്പൊ ഒഴിക്കൂല്ല. അങ്ങനെ ന്നട്ട് സ്മൂത്തിയാക്കിയാണ്ട് അങ്ങനെ ഏഹ് തടി കൊറയാൻല്ലേ ഡയറ്റ് പ്ലാനുകൾല് ഞാൻ നോക്കിയപ്പ
നോക്കിയപ്പോ കണ്ടതാണല്ലേ അതില് ഷുഗർ ഇടോ ഇല്ല ഷുഗർ കട്ട് ആയിട്ട്
ഷുഗർടൂല അയന്നെ. നമുക്ക് വേണമെങ്കി കാരക്കടാ മധുരം വേണെന്നുണ്ടെങ്കിൽ ആഹ്. ആഹ് ആഹ് അല്ലെങ്കി പിന്നെ കുടിക്കാനും വക്കണില്ലേ.
ഉം അല്ലപിന്നെ സാലഡുകളൊക്കെ രാത്രിയൊക്കെ ഫുഡ്ഡ് ഒഴിവാക്കിട്ട് പിന്നെ ഈ സാലഡുകൾ ഉണ്ടാവല്ലേ കൊറച്ച് വെജിറ്റേറിയനക്കെ ഇട്ടാണ്ട്.
ക്യാരറ്റും കക്കരിക്ക അങ്ങനെയൊക്കെ തീന്നിന്നത്
ആഹ് അതെ. പിന്നെ ഒരാഴ്ചനോട് അങ്ങനെന്നും കുറയൂല പിന്നെ ജിമ്മില് പോണം ജിമ്മില് നമ്മള് അലോ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം ന്റൊരു ഫ്രണ്ട്‌ണ്ട് എന്തൊരു തടി എനി അറിയോ ഓള് ഇപ്പം കൊറച്ച് മാസമായിട്ടുളൂ ഓള് തടി കുറഞ്ഞട്ടെ എന്നോ പോവല് തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ അടുത്ത അവള് കുറഞ്ഞത് ഓള് കറക്റ്റായിട്ട് ഇപ്പോ അവൾക്ക് വിശപ്പില്ലേടാ- ഫുഡ് വേണ്ട കുട്ടിക്ക് അങ്ങനൊന്നും ഫുഡ് കഴിക്കൂല്ല എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും വെള്ളോ-
ആഹ..
പിന്നെ അത് വരെ ചോറൊക്കെ നല്ലോം കഴിച്ചന് ഇപ്പോ വേണ്ട. കാരണം നമ്മള് ഓരോ ആഹാ ചെറുതായിട്ടുണ്ടാവും. അപ്പോ അവള് പറയും ഇപ്പോ അത് കാണുമ്പോക്കെ വോമിറ്റിംഗ് ഒക്കെ വരുവന്ന്. ഫുഡ് ഓവർ ഫുഡ് ഒക്കെ അല്ലെ ഫാസ്റ്റ് ഫുഡിന്റെ ആളനി.
മധുരം- ഒഴിവാക്കിയാല് പിന്നെ നമ്മുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലോ. തിന്നാൻ ഒന്നും ആഹ ആ ഞാന്‌ തന്നെ ഇങ്ങനെ- ആഹ് എനിക്ക് ഭയങ്കര ഇഷ്നി ആദ്യമൊന്നും വലിയ മധുരം താല്പര്യമില്ലനും പിന്നെ എങ്ങനെ മധു- മധുരത്തിനോടൊക്കെ പ്രസവത്തിന്റെ ഇതില് അങ്ങനെ ഭയങ്കര- ക്രാവിങ്സ് ആ മുതല തുടങ്ങിയതാണ് ആ പിന്നെ-
അത് മുതലാക്കിട്ട് ഇപ്പോ നല്ല ഇതായല്ലോ ചപ്പിഗേളായി ഉണ്ടാവും ഇപ്പൊ
ആഹ അത് തന്നെയാണ് പിന്നെ ഈ ഞാൻ- ഡയറ്റ് ചെയ്തപ്പോ പിന്നെ എന്താക്കി എക്സസൈസ് ഒക്കെ ചെയ്തിട്ടോ അപ്പോ നല്ലോ കുറഞ്ഞിട്ടോ- കുറഞ്ഞുവന്നിനി -
അതെ ഇപ്പോ യൂടൂബിലോക്കെ ഉണ്ടല്ലോ ഡയറ്റിന്റെ ക്ലാസുകളൊക്കെ അതൊക്കെ നോക്കി ഇങ്ങനെ ചെയ്താ മതി.
അപ്പോതിന് എന്തായി വച്ചാ എനിക്ക് ഊരവേദന ഇളകി ഊരവേദനാണിപ്പോ കിണില്ല മൂന്നാല് മാസമായിട്ട് ഊരവേദനയാ അയിൽ ഹോസ്- ഹോസ്പിറ്റലിൽ പോയപ്പോ അല്ല അല്ല നോർമൽ തന്നെ അപ്പോ ഹോസ്പിറ്റലിൽ പോയപ്പോ- അപ്പൊ എക്സറെ ഒക്കെ എടുക്കാൻ പറഞ്ഞ് എക്സറെ എടുത്തപ്പോ അതില് ഡിസ്കിന് ചെറിതായിട്ട് പ്രശ്നുണ്ട്. പറയുമ്പോ വീണിട്ട് ഒന്നുല്ല എന്നാലും-
അപ്പോ നല്ല എക്സസൈസ് എന്തേ നല്ലപോലെ ചെയ്തോ?
ആഹ എക്സസൈസ് നല്ലോ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ചെയ്തിനി പിന്നെ എന്റേതായി- യിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു.
അയ് ശരി അതിപ്പോ കുറയും ഇപ്പോ കുറയുമെന്ന് വിചാരിച്ച് അതിനിടാന- തടികൊണ്ട് ഓക്കെയാണ് ഇജ്ജ്‌ കുഴപ്പൊന്നുമല്ല ഹെൽത്തോ കൊണ്ട് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ ബുദ്ധിമുട്ടോാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
ചെയ്യുമ്പോ പറഞ്ഞ എനിക്ക് കുമ്പിട്ട് കേട്ടൊന്നും ചെയ്യാൻ പറ്റൂല്ല ഇപ്പോ- അങ്ങനെയാണ് ആഹ അപ്പോ ഇനി എംർഐ എടുക്കാൻ പറഞ്ഞക്കണ്.
നോക്കണമെന്നില്ല ആരെങ്കിലും പറയണ കേട്ട് കുറയ്ക്കണ്ടേ ഒരു ആവശ്യമില്ല കാരണം ഇപ്പോ- ഞാനൊരു തടിയില്ലാത്തെ ഒരാളാ എക്സാമ്പിൾ എന്നെ വേണെങ്കിൽ - അതാ നിനക്കൊന്നും തിന്നാൻ കിട്ടിയില്ല എന്ന് ചോദിക്കും നേരെ മറിച്ച് തടിയുള്ള - ഒരാളെ ആളെ കാണണെങ്കില് ഇയ്യ് എന്താ തിന്നല് എന്നു പറയും. ഏഹ് അത് രണ്ട്- ആഹ് രണ്ട് ടോണിലും അവര് പറയും മനസ്സിലായോ അപ്പ ഇതിപ്പോ എല്ലാം കൊണ്ടപ്പോ നമ്മ ക്കെല്ലാവരുടെയും വായ അടുപ്പിക്കാൻ പറ്റില്ല നീ ഒക്കെയാണ് അന്റെ ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ പിന്നെ അതിന്- വേറെ എക്സ്ക്യൂസ് ഒന്നുല്ല.
ഉം എന്തായാലും ഇനി ചൊവ്വാഴ്ച പോയിട്ട് എംആർഐ എടുക്കണം. അല്ലാതെ ഇപ്പോ നമ്മളെ ഞരമ്പില് എന്തെങ്കിലും പറ്റിയിക്കണെങ്കിൽ എം ആർ ഐയിൽ അല്ലേ അറിയുള്ളൂ.
ആഹ് അതെന്നെ അത് എം ആർ ഐയിലെ അറിയുള്ളൂ അത് എക്സറേ എടുത്തിട്ട് കാര്യല്ല അറിയില്ല.
എന്തായാലും ഇൻഷാ അള്ളാ പോണം. ഏ ഇൻസ്റ്റഗ്രാമിൽ കൂടൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോകള് കണ്ടിട്ടേ- ആഹ് ആഹ്
ഉം എക്സർസൈസ് ഒക്കെ ആണെങ്കിൽ കൂടെ നമ്മള് ഒരു ദിവസം കൊണ്ട് തന്നെ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു- ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾ ഉണ്ടാവും അങ്ങനെ ചെയ്ത്.
രാവിലെയൊക്കെ മടികാരം ഭയങ്കര മടിയാണ്. ചെയ്യാനൊക്കെ ആഹ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഷ്ടിച്ച് ചെയ്യലാണ്.
പിന്നെ നല്ല വേദനൊക്കാരേ ഫസ്റ്റില് നമുക്ക് ഭയങ്കര വേദനയും വരുത്തൊക്കെ ഉണ്ടാവും കാലും കൈയൊക്കെ-
അപ്പോ ഞാൻ വിചാരിക്കും എക്സസൈസ് ചെയ്യാതെ ചെയ്യല്ലേ- അപ്പൊ അങ്ങനെ വേദനഅയ്ക്കാരം വിചാരിച്ച് കാണ്ട് ഞാൻ പിന്നെ കാണ ക്കാക്കൂല പിന്നെങ്ങനെ ഊരുവേദന തുടങ്ങിയപ്പൊ അങ്ങനെ പോയി നോക്കിയതാ അപ്പ നല്ലോ രണ്ട്മാസം റസ്റ്റ് എടുക്കാൻ പറഞ്ഞ്ക്ണ് ഇല്ലല്ല രണ്ട് മാസം നല്ലോണം റസ്റ്റ് എട് ക്കണം ഉം ഇനി കൂടുതലാണെന്നുണ്ടെങ്കില് ബെൽറ്റ് ഇടാന് ആഹ് അതന്നെ
പിന്നെ റസ്റ്റൊക്കെ പ്പ അമ്മക്ക് നടക്കുവോ ആഹ് അങ്ങനക്കെ ആവണം ഉം ആഹ് നാല് കുട്ടികളൊണ്ടായോണ്ടേ എനിക്ക് മൂന്നാളാണേ കുട്ടികളുണ്ടാമ്മ അമ്മുക്ക് എങ്ങനെ ആയാലും കെടക്കാൻ തോന്നൂല്ല്യ അങ്ങനെ കെടക്കാന്റ് പറ്റൂല്ല്യ കാരണം അവടെ കാര്യങ്ങളൊക്കെ നമ്മള് നോക്കാതെ ആര് നോക്കാനാ
ഇന്റെ പിന്നെ ചെറിയ കുട്ടിയ രണ്ടര വയസ്സായ കുട്ടിയാണ് ഓനാണെങ്കി ഇങ്ങ നെ ഇപ്പ പനിയും കൂടി ആയപ്പളെ പനിം കൂടി ആയപ്പോ ഓന് ആകെ ങ്ങട്ട്തായിക്കണ് ഓൽക്കസുഖം വന്നാലങ്ങനെയാണല്ലോ
പറയാണ്ടോ നമ്മളങ്ങനെ ഒട്ടിക്കണായിട്ടൊക്ക്‌ ചൂടും പറ്റി ഇങ്ങനെ നമുക്ക്ന്നെ പനിച്ചാനെ വയ്യ അവരാ
എന്തയ്ച്ച ആൺകുട്ടികളാവകുമ്പോ ഒരിക്ക്‌ മ്മാമാരോടാണല്ലോ കൂടുതലൊരു
ആഹ് അങ്ങനെ പറയു ഇനിക്ക് ശരിയടാ കാരണം ഇന്റെ മോന് വെൽ മൂന്നാം ക്ലാസ് ക്ക്‌ണ് പക്ഷെ ഒന്റെ വാപ്പ നമ്മളക്ക് തമാശേയിലൽ ഇങ്ങനെ ആക്കല്ലോ എന്റെ കുട്ടി ഓനാണ് പറയും കാരണം ഓന ഇന്നെന്തേ പറയാണെങ്കിൽ വേം പോയി ബാപ്പനെ കാട്ടും പറയാ ഒന്നും പറ്റൂല അങ്ങനെ പക്ഷെ പെൺകുട്ടിളൊക്കെണങ്കിലിങ്ങനെ നോക്കിനിക്കോള്ളു ഓന് എങ്ങനെ കയറിങ്ങാ ആഹ് ഇപ്ച്ച് കുച്ചളാണെ അപ്പൊ ഞാൻ പറയും ചെയ്യും നമ്മള് പറയില അങ്ങനെ ഇപ്പാരോട് കൂടുതൽ സ്നേ പെൺകട്ടികൾക്ക്ന്നല്ലേ ഞങ്ങ ഞങ്ങളെ വീട്ടില് അഞ്ച് പെൺകുട്ടളാ ഞങ്ങക്ക് ഇമ്മച്ചിഇങ്ങനെ എത്തങ്കില്ല പറയ ഞങ്ങിങ്ങെനെ വാദിച്ചു പറയും ഇപ്പന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പ്പള് പറയും ഇങ്ങളെ ഞാനെത്ര നോക്കിട്ട് കാര്യല്ല നിങ്ങള് വാപ്പ കുട്ടികളാണ് പറയും
ആഹ് എന്നിട്ട് ഓലോക്കെ എന്താ ചെയ്യുന്നെ കുട്ടികളൊക്കെ
കുട്ടികളൊക്കെ മൂന്നാം ക്ലാസ്സിലാടാ വലുത് പിന്നെ രണ്ടാമത്തെ ഒന്നാം ക്ലാസ്സിലാണേ അങ്ങനെ ഓര പടിപ്പ് വർക്ക് കാര്യങ്ങളൊക്കെയിട്ട് പോകണ്ടേ പിന്നെ ചെറിയ രീതിക്ക അങ്ങനെ ട്യൂഷൻ എടുക്കണ്ട് കുട്ടികൾക്കെ ഓ ഓൺലൈനയി് അപ്പൊ അതങ്ങനെ ഒരു സൈഡ് കൂടെണ്ട് വട്ടിലിരുന്നട്ട്ങ്ങനെ വെറുെതെ ഇരിക്കൊന്നുല്ല എന്തങ്കിലുക്കയിട്ടെങ്കിൽ തിരക്കായികാരം
ആഹ് എന്തേലൊക്കെ ഒരു ജോലി വേണംക്ക് നമ്മള സ്വന്തം കാലിൽ
ആഹ് അതെന്നെ അതാ പിന്നെ എന്താ കൊറ നമ്മക്ക്ട്ട ടെൻഷൻ റിലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എന്തിലെങ്കിലും ബിസി ആയാലും വേണ്ടാത്ത ചിന്തകളോ അങ്ങനത്തെന്നും നമുക്ക് വരൂല്ല
ആഹ് ആഹ്
അതാണ് ആഹ് പറയണ്ട പിന്നെ എനിംഗ്സും അല്ലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലോക്കെ ഒന്ന് ഉണ്ടാവന്ന് പറയത് അന്ന് നമ്മളെ പഠിക്കാൻ വിട്ട ടൈമില് നമ്മള് കല്യാണം കഴിഞ് പോന്നു ഏഹ് പറയാണ്ടൊ റീചാർജ് ചെയ്തുട ഒരു മാസം
ആഹ് അതന്നെ ഉം ഞാൻ ഇൻഷ അള്ള ഇവന മൂന്ന് വയസ് സാവാനായല്ല അപ്പൊ ഞാൻങ്ങന വടിലൊക്ക കൊണ്ടാക്കിട്ടെ എന്തെങ്കിലും ഒകൊന്നു പഠിക്കാനായാലും ആഹ് എന്തെങ്കിലും ഒകൊന്നു ഓൺലൈൻ ആയാലന്തറിയൊ ഇല്ല ഒന്നുല്ല ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ പിന്നെ ഫാർമസിക്ക് പോയിനി അയിൻക്ക് പുള്ളാക്കാനും പറ്റിയില്ല രണ്ടു മാസം ട്രെയിനിങ് എയ്നി പിന്നെ പോയില്ല ആഹ് സുഖയ്നി പക്ഷെ പോകാൻ പറ്റിയില്ല ബുദ്ധിമുട്ടായി
ആഹ് ഞാനിങ്ങനെ പാരാമെഡിക്കല് പഠ്ച്ചീനി പ്ലസ് ടു കഴിഞ്ഞാരെ ഞാന് ലാബിൻ്റെ ലാബ് ൻ്റതല്ലേ ഇത്ണ്ടല്ലോ ഡി ആർ ടി എക്സറന്റെ ആദേ പഠ്ച്ചീനിയെ അത്ങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ പോയി സർട്ടിഫിക്കറ്റൊക്കെ കയ്യില്ണ്ട് പിന്നെ അങ്ങനാണ്ട് പോയിട്ടില്ല കല്യാണം കഴിഞ്ഞ് കുട്ട്യാളൊക്കെ പെട്ടന്ന് പെട്ടന്ന് ആയേലെ പിന്നെ അങ്ങനേട് ഇഞ്ഞിപ്പോ നമ്മള് പഠ്ച്ചതും മറന്നിട്ടുണ്ടാവും കൊറച്ചായിലപ്പത്
ആഹ് അതാണ് ഇപ്പൊ കല്യാണം കൂടി കഴിഞ്ഞപ്പോ മറവി ഒക്കെ കൊർച്ച് കൂട്തലാണ് മൈൻ്റിലൊന്നും ഒന്നും നിക്ക്ണില്ല ആരോടാ എന്താ പറയ്ണൊന്നും ഓക്കല്ലേ ആഹ് ഓക്കെ എന്നാ ശെരി
ഓക്കേടാ